ഹലോ ആഹ് എന്തൊക്കെണ്ട് ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട്
ആഹ് സുഖാണ്ട് ഇങ്ങനെ പോണ് ആഹ് ഫുഡ് കഴിച്ചു ഫുഡ് എയ്ച്ച കുട്ട് ആഹ് കിടക്കാണ്
ഉം
ആഹ് നി ഫുഡ്‌ കഴിച്ചില്ലേ
കഴിച്ചു കഴിച്ചു ഇപ്പോ കഴിച്ചതേള്ളു
ആഹ് എന്താ സ്പെഷ്യൽ എന്താ
സ്പെഷ്യലായിട്ട് ഒന്നുല്ല മീൻകറി ഒണ്ടാര്ന്നു പിന്നെ തോരൻ ഒണ്ടാര്ന്നു ചിക്കൻ കറി ഒണ്ടാര്ന്നു
ആഹ് ആഹ് എ എന്താ എന്ത് ന്താണ് മീന്
മീൻ എന്ത് മീനാന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പംങ്ങനെ മീനൊന്നും കിട്ടുന്നില്ല ഇവിടെ മീന് ഒണ്ടെങ്കി തന്നെ ചെറിയ മീനൊക്കെള്ളു ഇന്ന് എന്തോ മീനിന്റെ പേരൊന്നും അറിയത്തില്ലേ എന്തോ ഒരു മീൻ കൊണ്ടുവന്നു. അത് കറി വെച്ചു ഉം.
കുട്ടികളൊക്കെ എത്രളുണ്ട്?
കുട്ടികള് രണ്ടു പേര്. ഒരാള് അഞ്ചാം ക്ലാസ്സി പഠിക്കുന്നു, ഒരാള് യു കെ ജി. ലും
ഒർങ്യോ
ഒറങ്ങിട്ടൊന്നും ഇല്ല എല്ലാരും ഇവിടെ ഒക്കെണ്ട് ഞങ്ങളൊരു സിനിമ കാണുമായിരുന്നു. അങ്ങനെ ആ അത് കണ്ടിട്ട് ഇപ്പഴ-. കഴിഞ്ഞത് കഴിഞ്ഞ് അവരാരും കഴിച്ചില്ല ഞാ കഴിച്ചു.
ആഹ് ആഹ് ആ ആ മഴ ണ്ടൊ വ്ടെ?
മഴ ഇന്നില്ലാരുന്നു ഇന്ന് നല്ല വെയിലാര്.
ഇന്ന് ആ ഇന്ന് ഇവിടെ അവിടെ നല്ല വേയിൽ ചൂട് ട്ത്തിട്ട് വേയ്യ
ആഹ് മഴയൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ
ആ ആ പിന്നെ പിന്നെ എന്തൊക്കെ? ഏ പുതിയ സ്നാക്ക്
അങ്ങനൊന്നുല്ല പിന്നെ ഈ യു യുട്ടൂബ്ന്നതൊക്കെ കാണുമ്പോ ന്തെങ്കിലൊക്കെ ഇടക്കൊക്കെ തും നോക്കും. ആഹ് പൊണ് ഒത്തിരി അങ്ങനെ മെനക്കടാറൊന്നുല്ല
ആഹാ ആഹാ.. !
അഎല്ല ഉണ്ടാക്കോ
ഇവടെ അതന്നെ എടക്കും തലക്കൊക്കെ ഉണ്ടാക്കുവായ് യൂട്യൂബിലൊക്കെ നോക്കിട്ടൊക്കെ ണ്ടാ പരീക്ഷിച്ച് നോക്കു
സക്സസാവോ അതോ
സെക്സസാവും ചെലത് കെടരും ചെയ്യും കൊൾ കൊളാവും കൊളാവും
ഉം പിന്നെ മക്കളൊക്കെ എന്താ എടുക്കണെ
ഒരാളൊർങ്ങി ഒന്ന് ചെറിയ കു ട്ട്യാണ്
ആഹഹ
ആഹ് പിന്നെ മൂത്തതാ ഒരാളൊർ ർങ്ങീക്ക്ണ് മൂന്ന് കുട്ട്യാളാണ് ഒരാള്ത ഫോൺമേ കളിച്ച് കെട്ക്ക്ണ് മൂന്നാങ്ങു കുട്ട്യേളാ
ഓ മൂന്ന് ആമ്പുള്ളാരാണോ
എന്താ ചെയ്യ പ ട്ട്യേളോരോരുത്തർക്ക് ഒരോ
ശരിയാ സത്യ അത് പറഞ്ഞെ ഉം പിന്നെ എങ്ങനെ വഴെക്കെക്കയ അഹ്
ആഹ് എപ്പഴും വഴക്കെ ന്നെഅത് തീർക്കാൻ തന്നെ നേരം ഉണ്ടാവൊള്ളൂ അവര് നോക്കി നോക്കാള്ള പണി ഭയങ്കരറിസ്
ഉം മോ രണ്ടു പേരും ജോ പഠിക്കാൻ പോന്നല്ലേ
ത്തം പോവ്ണ്ട്
ഉം
എന്നാലും അവര് ഈ ലീവ്ള്ള ദിവസ് തങ്ങളലൊക്ക
ആഹ് ഇന്ന് പിന്നെ അവധിയായിരുന്നല്ലോലെ
ലീ വാള്ള ഞാൻ പറിം സ്ക്കൂള്ളെന്നെ നല്ലത് ന്നറയും ആഹ് വൈകുന്നേരം ആഹ് ആഹ അപ്പൊ ഒരാൾക്ക് എന്താണ് ട്യൂഷൻണ്ട് വൈകുന്നേരം പിന്നെ കൊറച്ച രേത്തിന് അങ്ങനൊക്കൊയിട്ട് ഉ
പിന്നെ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ
ഇപ്പഒന്നും ചെയ്യണ്‌ല്യഇപ്പ ചെറിയ കുട്ടിയല്ലെകുട്ടി വലുതായിട്ട് മോൻ്റെടുത്ത്ണ്ട്
ആ ഏതുവരെ പഠിച്ചു
പ്ലസ്റ്റു എഴുതിട്ടോള്ളു നീ എന്തേ ജോലി ചെയ്യുണ്ടോ
ഇല്ല എവിടെയും ജോലിയൊന്നും ഇല്ല പറഞ്ഞെന്റെ ബാക്കി എനിക്കും എളേത് യു കെ ജി മൂത്തത് അഞ്ചിലാ
ആ ആ ആ
പ്പം പിന്നെ ഈ പറഞ്ഞേന്റെ ബാക്കി എളേതിന്റെ കാര്യത്തിന് ഇങ്ങനെ ഒരാൾ നമ്മളിപ്പോ എപ്പോഴും പൊറകെ ഇങ്ങനെ നടക്കണം പിന്നെ മ് പഠി ക്കാനിഷ്
താല്പര്യം ഉണ്ട് ജോലിക്കെന്തേം പോവാൻ താൽ പിന്നെന്താ
വീട്ടിലെ ജോലി ചെയ്യാൻ തോന്നിയ സ മയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാല് സത്യാ ഇപ്പഴാണെ ഒ ട്ടുമേ സമയില്ല ഇന്നൊന്ന് വെറുതെ ഇരിക്കാൻ തോന്നുവ
ലെമേ
മ് ഹസ്ബെന്റ് ഇവിടെ തന്നെയ വർക്കൊണ്ട്
ഉം എന്ത് വർക്കാ
അവർ ഹിറ്റാച്ചി ഹിറ്റാച്ചി ഓപ്പറേറ്ററാ
ആ ആ
ഉം അത് രാവിലെ പോവും വൈകീട്ട് വരും വെളുപ്പിനെ പോവും
വീട്ടിലല്ല അല്ലാരും അച്ഛനും അമ്മൊക്കെണ്ടാക്കും
അച്ഛൻ മരിച്ചുപോയി രണ്ടിടത്തെ അച്ഛനും മരിച്ചുപോയി ഇവിടത്തെ മരിച്ചു എന്റേം മരിച്ചു അമ്മമാരുണ്ട് പിന്നെ ഇവിടെ ഹസ്ബൻഡിന് അനിയനാ പിന്നെ എനിക്കൊരു അനിയനുണ്ട്
ഉം ഉം ഉം ഉം ഉ
ദേ ഇരിക്കുന്നു
ഉം ബിരിയാണി ഒക്കെ ഇണ്ടാക്കോ
ആ അങ്ങനെ ബിരിയാണിയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കും ചോറ് വെച്ചിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കറി വെച്ച് അങ്ങനെ ചെയ്യോ ഒരുമിച്ചിട്ട് തോ അങ്ങനെ ചെ ചെയ്തെ പിന്നെ എടയ്ക്ക് രണ്ടും കൂടെ ഉണ്ടാക്കിട്ട് മ് കൊണ്ട് പ പാത്രത്തിനകത്തിട്ട്ട്ട് നമ്മള് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കും
ഉം ഉം ഉം ഉ
അത് അങ്ങനെയില്ല ബിരിയാണിയായിട്ട് അങ്ങനെ ഒണ്ടാക്കത്തില്ല അവിടോ
ഇവിടെ ഞാൻ ണ്ടാക്കും ബിരിയാണി ഇന്ന് ഞങ്ങക്ക് ബിരിയാണി ആയിരുന്നുന്ന് മൂപ്പർക്ക് ലീവള്ള സ്കൂളില്ലാത്ത ദിവസം ബിരിയാണിയാണ് നനാറിഞ്ട്ട് ചിക്കൻ ബിരി ബിരിയാണി ഉണ്ടാക്കി
ആ ഏടക്കെടക്ക് ഒണ്ടാക്കോ ഇങ്ങനെ ഓ അവിടെ ഫുഡ് ഒക്കെ അപ്പം സ്കൂളിലാണോ കുട്ടികൾ കഴിക്കു
ആ ആ വീട്ട്ന്ന് കൊണ്ടപോക്കാണ് വീട്ടന്ന് കൊണ്ടുപോക്കാണ് ന്നാ എന്തെങ്കും തോരന് ചോറു ന്താണ് അ ച്ചാറ് അങ്ങനെയൊക്കെ കൊണ്ടുപോക്ക്ണ്ട്
ആഹാ മീനൊന്നും കൊണ്ടാകത്തില്ലേ
ക്കൻ കൊണ്ടോകും മീന് സ്മെല്ല് അടിക്കുന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവൂല്ലാ.
ഓഹോ ഉം പഠിത്തൊക്കെ എങ്ങനെ പോന്നു?
പഠിത്തം കൊഴപ്പല്ല്യ അങ്ങനെ പോണ് ഞാ ഏത് നേരോം പഠിച്ചോളീ പഠിച്ചോളീ പഠിച്ചോന്നറഞ്ഞു പിന്നാലെ നടക്കല്ലേ പണി ചെറുതിനെ പഠിപ്പിച്ചു കൊടുക്കണം ഞാന്. മറ്റാള് പിന്നെ ഒറ്റക്കനെ പഠിക്കും ചെറുത് രണ്ടാം ക്ലാസില്.
മൂത്തതോ?
മൂത്തത് പത്താം ക്ലാസ്സില്.
ആ പത്തായോ അപ്പപിന്നെ നല്ലപോലെ ശ്രദ്ധി ക്കണോല്ലോ? പത്ത് പ്പ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
ആ ആ ട്യൂഷന് പോവ്ണ്ട് ഇപ്പ തന്നെ എപ്പളും അവരിക്ക് ട്യൂഷനില്എക്സാമും കാര്യങ്ങളും റിവിഷനൊക്കെ നടക്കുണ്ട്. നല്ല സ്ട്രിക്റ്റ് ട്യൂഷനാണ് പിന്നെ ഞാനിങ്ങനെ പറയും പഠിച്ചോളീ പഠിച്ചോളീ
ആ എങ്ങനാ പഠിക്കാന് കൊഴപ്പൊന്നും
മടിയെക്കെ തന്നേണ് വെല്ല്യ ആവറേജേ ഒള്ളു അ എന്നാല് ഒരു കൊഴപ്പോല്ല്യ അങ്ങനത്തെ ഒരു ആ കേരള സിലബസ്സാ ഇംഗ്ലീഷ് മീഡിയല്ലേ? മിടി ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു എട്ടാം ക്ലാസ്സുവരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു പിന്നെ പഠിക്കാൻ പറ്റായിട്ട് മലയാളം മീഡി ത്തേക്ക് മാറി എട്ട് മുതല്.
ആവോ ഇപ്പ ആ അങ്ങനെ പോവുന്നു അമ്മു എളയാളപ്പം ഇംഗ്ലീഷ് മീഡത്തിലായിരി
ആ എളയാള് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്.
ഉം അത് പന്നെ പഠിച്ചോളുവോ?
ഞാൻ പഠിപ്പിച്ച്ച് കൊടുക്കാണ് അവന് കൊറച്ചൊക്കെ പഠിക്കും എന്നാലും ഞമ്മള് ഒപ്പം നിക്കണം എന്നാലെ ഇഷ്ട്ടം കളിയിലല്ലേ?
ആഹ് ആഹ് ഇപ്പൊ കളിയുടെ ഒരു പ്രായമാ.
ഉം ഉം ഉം പിന്നൊരു ചെറിയ ആള്ണ്ട് പാല് കുടിക്കണ പ്രായള്ള ഒന്നര വയസ്സായ
ഉം ആഹ് വഴക്കായെന്ന് തോന്നുന്നല്ലേ?
ഉം
പിന്നെ
ഓ പിന്നെന്തൊക്കയാ എന്തായെ ടൂറൊക്കെ പോവാറ്ണ്ടോ
ആഹ് വെക്കേഷ്നായപ്പം പോയേരുന്നു
ട്ടാ പോയിര്ന്നേ
ആഹ് ഇപ്പ പക്ഷേ ഞങ്ങളങ്ങനെ ഒത്തിരി ദൂരോട്ടൊന്നും പോയി ല്ല ഉം എറണാകുളം ഏ വരെ പോയായിരുന്നു എറണാകുളം പോയി പിന്നെ മലയാ റ്റൂര്ന്ന് പറ്ഞ്ഞൊരു സ്ഥലത്ത് പോയി
ആ ബീച്ചൊക്കെ എട്ത്ത്ണ്ടോ
ച്ചിലൊക്കെ പോവാ അവിടെ എല്ലാ പ്രാവശ്യ പോവ്മ്പഴും ഞങ്ങള് ബീച്ചിലൊക്കെ പോവും ഇല്ല ആ വീടിനടുത്തൊക്കെ ഒണ്ട്. ഉം ബീച്ചായിട്ടില്ല കടപ്പുറൊണ്ട്
ആഹ്
ആഹ് ബീച്ചായിട്ടൊക്കെ പോണങ്കി എറണാകുളം ചെറായി ബീച്ചൊക്കെയു ണ്ട് ഞങ്ങളെല്ലാ പ്രാവശ്യം അവിടാ പോവുന്നേ ഉം ഉം ആടെ പോവുമ്പം ബീച്ചിലൊക്ക പോവും ഞങ്ങടെ ഇവടെ ബീ ച്ചൊന്നുല്ല ഞങ്ങവിടെ ഉം കുന്നും മലയൊക്കെയാ
ആ ആ പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ചെടികളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ചെടികളൊന്നും അങ്ങനെ നടാറില്ല. ചെടികൾ നട്ടാലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ചെടികൾ നട ഇവിടത്തെ കൊച്ചാണെങ്കി അതെല്ലാം പറ ച്ച് കളയ അതുകൊണ്ട് ഞാന് ചെടി നടാൻ ഇങ്ങനെ മെനക്കടത്തില്ല അവിടെ ഉണ്ടോ
ആ അവിടെക്കെ കൊറച്ചൊക്കെ ചെടികളൊക്കെണ്ട് കൃഷിയൊന്നുവില്ല അതിനെന്നും സ്ഥലം ഒന്നും ഇല്ല അധികം സ്ഥലൊന്നുമില്ലാത്ത അപ്പ പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥല ഇല്ല
ആ കൃഷി നമ്മുക്ക് ഒത്തിരി സ്ഥലം ഇല്ലെലും നമ്മള് ചാക്കിനകത്തൊക്കെ ചിലര്
ആ ആ അങ്ങനെയൊക്കെ ഇവിടെ പപ്പായ മുരുങ്ങ അതുപോലെ എന്താണ് എന്താണ് പേരക്ക അതുപോലെ അങ്ങനത്തൊക്കെ ഉണ്ട് മുളകും അങ്ങനത്തെ ഒക്കെണ്ട്
പച്ചമുളകോ
ആ പച്ച മുളക്
ഉം ഉം ഉം
ഉം
ഒത്തിരി ഉണ്ടോ
ഒത്തിരിക്കന നമ്മക്ക് വീട്ടക്ക് യൂ ശയുള്ളൊക്കെ ഇണ്ടാവും
ആ ഈ ഒത്തിരി സ്ഥലം വേണ്ടാത്ത കൃഷികളൊക്കെ ഒണ്ടല്ലോ ഈ പറഞ്ഞന്റെ കൂട്ട് പച്ചമുളകിനൊന്നും സ്ഥലം വേണ്ടല്ലോ പച്ചാമുളക് വെണ്ട ചക്ക തക്കാളി ഇതിനൊന്നും ഒത്തിരി സ്ഥലം വേണ്ട പിന് ഈ അല്ലാത്ത ഈ പയറ് അങ്ങനെ പടർന്ന് പിടിച്ച് വളരുന്നതിനൊക്കെയല്ലോ ഒത്തിരി സ്ഥലം വേ
ആ അതെ അതെ അതെതെ ഉ
ഉം പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നാ ള ഇനി ഞായറാഴ്ചയല്ലേ ഇപ്പൊ അതിന്റെ ഒ രണ്ടു ദിവസ ലീവ് കിട്ടുന്നത്
എന്നും വീട്ടില് മീനൊക്കെ തന്നെ ഉണ്ടാക്കല് ഇറച്ചുണ്ടാക്കലല്ലേ
ഉണ്ടാക്കും ഇറച്ചി മേടിക്കും ഇപ്പ ഇപ്പൊ ഞങ്ങ ഇവിടെ അങ്ങനെ ഇറച്ചിയൊന്നും അങ്ങനെ കിട്ടാനില്ല
ആ ആ എല്ലാം ഇറച്ചി ബീഫൊക്കെ കഴി കോ ബീഫ്
ആ ഇ ബീഫൊക്കെ മേടിക്കും ഞാൻ ഇപ്പൊ കൊറച്ച് നാളായിട്ട് അങ്ങനെ കൂട്ട കിട്ടുന്നില്ല എനിക്ക് ബീഫ് കഴിക്കുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് പ്പ കുറച്ച് നാളായിട്ട് കഴിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ ചിക്കൻ കൂട്ടും ഉം അല്ലാതെ മീനും കഴി- ഇന്നെ ടുത്ത് കൂട്ടിക്കൊണ്ടിരുന്നെ ഇപ്പൊ എന്തോ എനിക്ക് വയറിനെക്കൊരു
പിസി പിസി ഒ പ്രി പിസി ഓന്റ പ്രശ്ന നാണ്ടാ
ഇല്ല അതൊന്നുവില്ല അങ്ങനെ പ്രശ്നൊന്നൂല്ല പക്ഷെ എനിക്ക് നിക്ക് എന്തോ ഇപ്പൊ കുറച്ചു നാളായിട്ട് കഴിച്ചു കഴിയമ്പഴത്തേനും വയറിനകത്തൊരു എരിച്ചിലും പൊകച്ചിലും പോക്ക് അത് ബീഫ് കഴിക് കുമ്പം മാത്രെ ഒള്ളൂ
ആഹ് ആഹ് എന്നാ ഓക്കെന്നാല് ടോക്ക്ട്ടൈം ഓക്കെ ഉം ഉം
വയ്